പോർത്ത്
എന്താണ് സുഖാണോ ഓഹ് അങ്ങനെ പോവ്ന്ന് ന്നൊ നോമ്പോക്കയൊണ്ട്ങ്ങനെ പിന്നെ ഫുഡോന്നും നോക്കണ്ട പ്പോ അവടെ ഇങ്ങനെ ഇരിക്ക
ആഹ് കൂടുതൽ പണികളൊന്നുംണ്ടാവൂല
ഇല്ല ആഹ് മോള് ചെർത്ണ്ട് അപ്പൊ മോക്ക് ഞാൻ എന്തെന് ക്ക കഞ്ഞി എന്തെനു വെക് ക്കെട്ടേ ജാര്ച്ചിട്ടെ അയിന് ഫോണന്ന്ങ്ങനെ ന്നൊക്കിയതെന്നു പിന്നെ മോള് പുട്ട് വാണംന്ന്ർഞ്ഞ് കര് കരയാണ് അപ്പൊ ഞാന് അസ്സിനോട്ർഞ്ഞ് ഹോട്ടലിൽന്നെടി ഇവടെ പൊടിന്നുല്ല പൊടി ഒക്കെ കഴിഞ്ഞ്ണ് അപ്പോ ഞാൻ പൊർത്ത്ന്ന് എന്തെലും കിട്ടോന്നൊക്കിയാണ് ൻ അസ്സങ്ങനട് പോയിനു മൊക്ക് പുട് പുട്ട് ഭയങ്കര ഇഷ്ടാ എന്നെ ഒളാ ആഹ് പുട്ട് ഇവടെ ഇൻ വെല്ല്യാ മോൻക്ക് പുട്ട് താല്പര്യല്ല കൈക്കെന്നെല്ല. മോളാണെങ്കിലൊ പുട്ട് ഭയങ്കര ഇഷ്ട ഓക്കാ പഞ്ചാരട്ട കഴിക്കാൻ ന്നല്ല ഇഷ്ട്ടാ. എന്ന്ട്ട് ബസ് പുട്ട് ഇവടൊന്നും ഇല്ലട്ടോന്ന്റിയ്ണ്ട് നൂൽപുട്ട് വേണോ എന്നൊക്കെ ചോദിച്ച് വിളിക്ക്ണ്ട്. ഇഞ്ഞി എന്താണവോ വാങ്ങി വര്ന്നത് ആഹ് ആഹ് പഞ്ചസാരാ ചെൽപ്പയിനൊക്കെ തേങ്ങാപ്പാലൊക്കെ വേണ്ടിരയ്ന്ന്പ്പോ ആഹ് നൂൽ അങ്ങനെ കഴിക്ക്ണ് തേങ്ങാപ്പാലില് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിക്കും എന്താ പിന്നെ എന്താ ചെയ്യുന്നെ വർക്ക്യ്യുന്നുണ്ടോ?
ഞാനൊരു വർക്ക് പഠിക്ക്ണ് ണ്ട് പിന്നെഈ ഫാഷൻ ഡിസൈനിങ് പിന്നെ എംബ്രോയ്ഡറി വർക്കൊക്കെല്ലേ.
ഓഹ് അങ്ങനെ പൊർ ത്ത് പോയിട്ടാണ് ഓൺലൈനായി
ആഹ് പൊർ അല്ല പൊർത്ത് പോയിട്ട്ന്നെണ് അപ്പൊ അയിന്റെ ഒരു വർക്ക് ചെയ്ത് തൊണ്ട്ക്കലും ഫോണും കോളു ആണ്പ്പത് അത് തിങ്കളാഴ്ച യാവുമ്പോത്ത്ന്ച്ച് പഠിപ്പി ച്ച വർക്ക്കളൊക്കൊന്ന് ചെയ്തിട്ട് വരാം ഒക് ക്ക പഠ്പ്പിച്ച വർക്കെളോ കൊണ്ടക്കൊര് ഓരോ പൂക്കളിലെത്തി മൂന്ന് വർ ഒക്കെ ഞങ്ങളെ പഠ്പ്പിച്ചു ആഹ് ഇരുപത്തിമൂന്നെണ്ണം വെച്ച്ട്ട് രണ്ടായ്ചയ്റ്റൊള്ളൂ
രണ്ട് അപ്പെ എങ്ങനെവ ഒര് വർഷണ്ടോ അല്ലെങ്കില്ങ്ങനെ ആറ് മാസ് സൊ മൂന്ന് മാസ്ത്തിനല്ലേ ആഹ് ഇന്റോര് ഫ്രണ്ട്ണ്ട് ഓള് ഇങ്ങനെ പ്പ രണ്ട് വർഷൊക്കായി ഫാഷൻ ഡിസൈനിങ്ങാന്നക്കൊ പറഞ്ഞ് അപ്പൊ അത് മാണേ ന്നല്ലദീന്ന് ഒര് കോളേജ് പോലെന്നെ തോന്ന്ണ്
ആഹ്
ഇത് ഇങ്ങക്കെങ്ങനെ ടൈമൊക്കെ എങ്ങനെ
ഞങ്ക്ക്ക് മൂന്ന് മണിക്കൂറ്
മൂന്ന് മണിക്കൂറെ ഉച്ചന്റെഷൊ രാവിലെ എങ്ങനെ
രാവിലെ രാവിലെ പത്ത് മണിക്ക് പോയാല് വന്ന് രണ്ട് മണിവരേയുള്ളൂ പഷേ രണ്ട് മണിയർഞ്ഞ അതൊക്കെ രണ്ടരി രണ്ടേ മുക്കാലൊക്കാവു കഴിഞ്ഞിവിടെത്തുമ്പോ
ആഹ് അതെ പിന്നെപ്പോ ബസ്സിലങ്ങനെ വൺ വണ്ടിക്ക് പോണ്ട്യേ രുല്ലേ
ഞാ വണ്ടി ഓട്ടും
ആഹ് അങ്ങനെ പോവാ അതോണ്ട് പിന്നെ കൊയ്പ്പല്ലല്ലേ
ആഹ് ട്ടൈമിന്റെന്നും പ്രശ്നല്ല
ആഹ് അതെയതെ
ടൈമമ്മക്കൊരു പ്രശ്നായ്റ്റില്ല പഷെ ഇന്നത്തീ വർ ട്ടൈ വീട്ട്ന്നെ ഇതവ്ട്ന്നാണെങ്കിപ്പത്രോ പെട്ടെന്ന് കയ്യും
ആഹ് വീട്ട്ക് വന്നിട്ടും മർക്ക്ണ്ടാവൂലേ ഞമ്ക്ക് ചെയ്യാന്
ഇത്പ്പോ തിങ്കളാഴ്ച്ചക്ക് തീർക്കാം പറത ഇരുപത്തിമൂന്നണ്ണം
എന്ത് ഫ്ലവറ് ആഹ് മോ അങ്ങനെണ്ടാ ക്യ ഫ്ലവറ്
ആഹ് ഫ്ലവറ് ഫ്ലവറ്ണ്ടാക്ക ഫ്ലവർ ആദ്യമ്മള് ചിത്രം വര്ക്കാ ന്നിട്ടത് മ്മളെ കൈയ്യോണ്ട് തുന്നിണ്ടാക്കയ്മല് ഓരോ ഈ ഓരേ പോൽ ത്തല്ല ഇരുവത്തിമൂന്ന് സ്റ്റിച്ചും വേറെ വേറെണ് ആഹ് ഇരുപത്തിമൂന്നെണ്ണത്ത്ത്തൊരോന്ന് വെച്ച്ട്ട്
ഈ നൂല് വർക്ക് ഐമലല്ലെങ്കി അങ്ങനെ കല്ലോ അങ്ങൻ അങ്ങനെന്നും വേണ്ട
പ്പതീ നൂലോണ്ട്
ആഹ് ആഹ്
പ്പമ്മൾത് പെട്ടെന്ന് കയ്യ്യേ
അത് പല രീതിലും കാർഡിൽ പല മോഡൽലുല്ലേ
ആഹ് പലേ രീതിയിലാണ് സ്റ്റിച്ചില്ലത് നമ്മള് വിജാര്ച്ച മാതിരിന്നൊല്ലേ ഇപ്പളാണ് ഡ്രസ്സ്ന്റെ സ്റ്റിച്ച് അമ്മള് പറെല്ലോ ഔ ഈ ഡ്രസ്സിനിത്ര വെലയാ അവൾ പറിണതാണല്ലോത്
അത്രീം കഷ്ടപ്പാട്ണ്ടായിട്ടായിര്ക്കു അല്ലോ
ആഹ് നല്ലേ കഷ്ടപ്പാടാ അതിനിപ്പ ഞങ്ങോട് ടീച്ചറ് പർഞ്ഞത് ഞങ്ങൾക്കിങ്ങട് മതിയാവ്ണ്ടേയ് അപ്പൊ ടീച്ചറ് പറ പഠ്‌ചോ ച്ചോളി പഠിച്ചോളി
ആഹ് അതെ ആഹ് നല്ല സ്കോപ്പാണ് നൽ നല്ലത്ണ്ടല്ലോതി ഈ പിന്നതിനൊക്ക പ്പേ നല്ലത്ണ്ട്
ഇങ്ങക്ക് നല്ലത് വാങ്ങാ ഒര് ഒരു തുണി വാട്ച്ചാല് ഇത് മ്മല്ങ്ങക്ക് നല്ലെത് വാങ്ങാ
പ്പൊ കൊർച്ച് ബുദ്ധിമുട്ടായാലും സർട്ടിക്ക്യേറ്റ്ണ്ടാവൂലേ
ആഹ് സർട്ടിഫി എക്സാമ്ണ്ട് ആഹ് എക്സാമ്ണ്ട് മെ മൽപ്പൊർത്ത് വെച്ചിട്ട് സർട്ടിഫിറ്റൊക്കെ വാങ്ങാണ്ട്
ആഹ് അതെയതെ ആളൊക്കണ്ട മാ പിന്നെ ആൾക്കാ ഉ ആൾണ്ടോ
ണ്ട് നാപ്പതാൾക്കാര്ണ്ട് അതോണ്ട് രണ്ട് ബാച്ചാക്കീക്കാ
രണ്ട് ടൈമായിരിക്കും ഇങ്ങക്കെങ്ങന ചെറിയ മക്കള്ണ്ടോ
അ ചെർത് നഴ്സറീല് എൽ കെ ജിയിലാ
അപ്പ പിന്നെ കുട്ടിനെ ആക്കി അ പോവു അല്ലോലെ
ആ ഓനാടെ നഴ്സറിക്കടാക്കി ആക്കിട്ട് ഞാന അവിടെ പോവും
ആ അങ്ങനെ പോ അപ്പൊ വരുമ്പോയേക്കുങ്ങള് എത്തും ചെയ്യുല്ലോ അല്ലെ മൂന്നരക്കാവണ വരെ ക്ലാസ്സില്ലേ
ആ മൂന്ന് മൂന്നര വരെ ഓൽക്ക് ക്ലാസ്ണ്ട് അയിന്റെ മുന്നേ ഞാൻ ഇവിടെത്തും ഞ മൂ രണ്ടേമു ക്കാല് മാക്സിമം പോയാല് രണ്ടേമുക്കാലാവുമ്പൊ ഇവിടെത്തും പിന്നെന്താ വെച്ചാല് ഇന്ന് ഇതീയൊരു ഒഴിവിലിപ്പത് ഇവിട്ന്ന് ചെയ്യാ ഇതിപ്പ അവിടന്നാണെങ്കി ഇപ്പൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് രണ്ടാവർക്കായി ഇപ്പന്റെ ഒരു വർക്കന്നെ ഫുള്ളായിട്ടില്ല അമ്മള് വീട്ടിലാകുമ്പോല്ല പ്രശ്നം അതാണ്
അതെ നിങ്ങൾക്കാദ്യം സ്റ്റിച്ചിങ്ങൊക്കെ അറിയേര്ന്നോ
ആ അത് സ്റ്റിച്ചിങ്ങറിയും
ആ ഇതിന് മു ഇപ്പീ ഇങ്ങള് ഫാഷൻ ഡിസൈനിങിനല്ലേ പോണേ
ആഹ് അയിലെബ്രോയിഡറി വർക്കും കൂടിയിട്ട്
ആഹ് അങ്ങനെ രണ്ടും കൂടെ ഉള്ളത് അപ്പൊ അയിലെ പോകുനോർക്ക് സ്റ്റിച്ചിങ് എല്ലാം അറിയും
ആഹ് അല്ല അവ് ആ അടു അറിയാത്തോലെ ഓര് പഠിപ്പിക്കും ഈ സമയം തന്നെ
ആഹ് ആഹ് അയ്ശെരി അപ്പൊ നിങ്ങളെല്ലാവാരും ഒന്നിച്ചാവോ പെട്ടെന്ന് പഠിക്കുവോ ഈ പിന്നെ ക ചവിട്ടൊക്കെ
അങ്ങനെയാണ് പോണത് അങ്ങനെയാണ് ഇപ്പം ഈ സ്റ്റിച്ച് തന്നെ എല്ലാരും ഒരേപോലെ ഇപ്പം ഇതില് കുറെ ആൾക്കാര് ക്കാർക്ക് ഇപ്പം ഞാനി ചെയ്യണ വർക്ക് ചെലോലൊക്കെ പഠിച്ചോൽ ഉണ്ടല്ലോ മുന്നേ പഠിച്ചോൽ ഉണ്ട് ഒന്നും കൂടി ആകാൻ വരുന്നവര് ഓൽക്കൊക്കെ വേവം മനസ്സിലാകും പക്ഷെ ഞങ്ങളെല്ലാം പഠിച്ചോലും പഠിപ്പിക്കാത്തോലും ഒക്കെ ഒപ്പം പോവാ
ആഹ് അതെ അല്ലാതെ നടക്കൂലല്ലോ മറ്റേത് ഒരു കൂട്ടര് പഠി ഒരു കൂട്ടര് പഠിക്കുല്ല നമ്മള് ഫീ ഒക്കെ എങ്ങനെ ഫീ ഒക്കെ മാസ്
ഇല്ല അത് ഞമ്മക്ക് പഞ്ചായത്തിന്റെ അതികൂടെ വരിക
ആഹ് ആഹ് അങ്ങനെണ്ടല്ലേ ആം ഇവിടൊക്കെ അങ്ങനാ എൻ്റെ മൂത്തച്ചിയൊക്കെ അങ്ങനെ പഠിച്ച്ട്ടുണ്ട് ആഹ് അത് നല്ലതാണല്ലോ നന്ന നന്നായിട്ട് പഠിപ്പിക്കൂല്ലേ അങ്ങനെ ആയാലും ആഹ് അതന്നെ ഇ മുത്തച്ചി ഇങ്ങനെ പറഞ്ഞേക്കണ് എല്ലാം ഇപ്പം ഇതിനാ പോയിന്നെ ടൈലറിങ്ങിനാ പോയിന്നെ പഞ്ചായത്തിന്റെ ഇതില് ഇപ്പം ചുരിദാർ ഒക്കെ സ്വന്തായിട്ട് എല്ലോം ചെയ്യുന്നത് കാണാം അപ്പം ഞാനും വിചാരി ച്ച് പഞ്ച് അങ്ങനെ ഫ്രീ ആയിട്ടാണേലും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന്
ഏയ് ഇതിപ്പോ കണ്ടില്ലേ ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞ എന്താ ഈ അടുത്ത തിങ്കളാഴ്ച വരുമ്പോത്തിന് ഈ വർക്ക് ഫുള്ളാവാതെ മെഷീൻമക്ക് ഇരിക്കാനയ
ടൈമില് എത്തണം എന്നൊക്കെ പറ ഞ്ഞാണ്ട് ഇങ്ങനെ പറയാ
ടൈംമ് ഉണ്ട് പിന്നെ ഇത് ചെ ഇത് ഫുള്ളാവാതെ മെഷീൻമക്ക് നമ്മളെ ഇരുത്തൂല
ആഹ് അതെ നമ്മള് വിചാരിക്കുവല്ലേ ഫ്രീ ആവുമ്പോ അതിന്റേതായിട്ടുള്ള വലിയതൊന്നും ഉണ്ടാവില്ലന്നൊക്കെ വിചാരി ച്ച് പക്ഷെ അങ്ങനെ ഒന്നും അല്ലാന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം
അത് വിചാരിച്ചാണ് വരാനേ പറ്റൂല
ആഹ് അതന്നെ എന്നിട്ട് ഇപ്പോ നിങ്ങള് ഇപ്പോ എത്ര ദിവസായി തുട ത്തീട്ട്
രണ്ടാഴ്ച്ചാ
ആഹ് രണ്ടാഴ്ച ഇനി കൊറച്ചും കൂടി കിടക്ക്ണ്ടല്ലേ
ആഹ് മൂന്നു മാസല്ലേ മൂന്ന് മാസണ്ട് ഫുള്ള് ആവണ്ടേ
ആഹ് മക്കൾക്ക് ഏതായാലും പിന്നാര ഉള്ളെ എത്ര ആളാ ഉള്ളേ
മൂന്ന് മക്കളുണ്ട്
മൂന്ന് മൂന്നാളും പോവൂല്ലേ ക്ലാസ്
ആഹ് മൂന്നാളും പോവും ഓലെ കാര്യത്തിലൊന്നും ഇല്ല ഞമ്മളതാണ്
ആഹ് അതന്നെ
വേഗം കഴിച്ചു പണികളൊക്കെ വേഗം അങ്ങട്ട് കഴിച്ചു എ എല്ലാം വേഗം ഉണ്ടാക്കിട്ട് കഴിയും അങ്ങനെ ഓനെ കൂടെ തന്നെയാണ് പണിയൊക്കെ ഇപ്പം ആണ്ട് കഴിഞ്ഞു
ആഹ് ഒന്നിച്ചാട് അങ്ങോട്ട് എറങ്ങാല്ലാർക്കും
ആഹ് അപ്പൊ അങ്ങ് ഓരോക്കെ രാവിലെ പോകും വലിയ മക്കൾ രാവിലെ പോകും
ആഹ് ആഹ് ഡി
ഞാനും ആണ്ട് പോവും
ആഹ് നഴ്സറി പോണ വൈകുന്നേരം ആയീരിക്കുല്ലേ
ആഹ്
ഡ്രൈവിങ് പിന്നെ അറിയുന്നൊണ്ട് സുഖണല്ലോ അല്ലേ വണ്ടി ഹസിന്റെ ഉണ്ടോ വാങ്ങി താ നിങ്ങള് ആ ശരി നിങ്ങള് പഠിച്ചത അങ്ങനെ ഇപ്പം പഠിച്ചതാ അല്ലേ ആദ്യേ അറിയിരുന്നോ? ആ ലൈസൻസ് കിട്ടിട്ട് ലെ ഇൻകു അങ്ങനെണ് നല്ല ആ പഠിയും സ്കൂട്ടി ആയിരിക്കു
ആഹ് അതായാല് എന്താന്നോ ഞമ്മള് ആരെ കാത് കണ്ട ഞമ്മക്ക് ങ്ങനെ കാ നമ്മള് ണ്ടല്ലോ നമ്മള് എന്തിനും ഉണ്ടാവുല്ലോ ഒന്ന് വന്നെങ്കി പോവാ വന്നെങ്കി പോവാ ർഞ്ഞി ക്ക്‌ണ്
അതെ സത്യാണ് ഡ്രൈവിംങ് അതേപോലെ ഞമക്ക് സ്വന്തയിട്ട് എന്തെങ്കിലും ഏണിക്സ്‌ ഒന്ന് ഉണ്ടാക്കാൻ എന്തേങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെക്ക അതൊക്കെ അത്യാവശ്യാ ഞമ്മക്ക്
ഡ്രൈവിങ് എന്താച്ചാല് ഇപ്പ ഞങ്ങളെ തിലെന്നെ വരണോൽ ണ്ട് ഓൽക്ക് ചെലത് ബസ് ഇണ്ടാവും ചേലെ ദിവസം ബസ്ണ്ടാവൂല. ന്നെട്ട് ഓല് പറയണെന്നെ ഞാൻ കേട്ട്ണ് പിന്നെ എത്ര പൈസേണ് എത്ര പൈസ്‌ സെ ഓൽക്കൊക്കെ പോണെന്നോ
ആണ് ബസിനൊക്കെ വരുമ്പോ ആ ഞമ്മളെ ഇത് നമുക്ക് ആ കറക്റ്റ് ടൈമിനെറ ആ നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ട് കറക്റ്റ് ടൈമിൽ എറങ്ങാ ബസ്സാവുമ്പോ അത് നടക്കൂലല്ലോ
കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ എറങ്ങും ചെയ്യാ പിന്നെ ന്താച്ചാല് ഞമ്മക്ക് ഞാൻ വെട്ന്ന് പത്തേ കാലിന്ല്ലെന് പത്ത് മണി പത്തേ അഞ്ചിന വെട്ന്ന് പോവുള്ളൂ ഓലൊക്കെ ഒരു ഒമ്പതര ക്ക് വരുന്നോല്ണ്ട് ഒമ്പതെക്കാലിന് വീട്ടിന്നെർങ്‌ണോല്ണ്ട് പക്ഷെ ഓല് എത്ത്മ്പോത്തിനും ഞാ എത്ണ സമയാവും സ
ആ ബസിന്റെ ഒരു ടൈമ് അങ്ങനെ ആയിരിക്
ആ പിന്നെപ്പോ ഓൽക്ക് ആ പറഞ്ഞ സമയത്ത് ബസ്സില്ല. ഞങ്ങക് ഈ പറയുന്ന സമയം അപ്പൊ ഓട്ടോ വിളിച്ചു പോരണം
ആഹ് കറക്റ്റ് ടൈമ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ങ്ങ
എന്നോട് പറയും ഞാ ഇങ്ങനെ വണ്ടി ഓട്ടി വര്ന്നെ അൻക്ക് സുഖാ ഞാൻ പറയും ഇങ്ങനെ പഠിച്ചോളി ന്നപ്പൊ ഇത് എല്ലാർക്കും നടക്കും ഇങ്ങനെ ഡ്രൈവിങ് പഠിച്ചോളി
ചെലർക്ക് പഠിച്ചിട്ടും കാര്യല്ല ധൈര്യം ഇണ്ടാവില്ല പൊ റോട്ട്മക്ക്‌ എറക്കാനെ
കൂടെ തന്നെ അന്ന് ഡ്രൈവിങ്ങില് ഇന്റെ മുന്നേ ലൈസൻസ് കിട്ട്യോ ലുണ്ട് ഇന്റെ മുന്നേ ലൈസൻസ് കാറിനും സ്കൂട്ടിക്കും കിട്ട്യ ന്റെ ഒരു ഫ്രണ്ട്ണ്ട് ന്ന്ട്ട് ഞാൻ ഓളോട് ചോയി ഓള് ന്നാളൊരീസം ന്നോട് പറഞ്ഞ് ജി തിലെ വാ ഞാൻ പോര്ന്ണ്ട് ഞൾക്ക് രണ്ടാക്കും ഒരുമിച് ഒരു കല്യാണം ഇണ്ടായിന് ഇങ്ങട്ട് വാ ഞമക്ക് രണ്ടാക്കും കൂടി പോവാ പർഞാണ്ട് ഞാൻ പറഞ് യി ന്റെ മുന്നേ പട് ച്ച ആളല്ലെ ജി ഒന്ന് വണ്ടി എട്ക്ക്‌ ർഞ് ഞാൻ എടുക്കൂല ഇൻക്ക് പേടി ഞാൻ ലൈസൻസൊക്കെ വാങ്ങി വെച്ചിണ്‌
ഇൻക്കി അതേപോലെ സ്‌കു സ്‌കൂ ട്ടിക്കൊരു ധൈര്യ ഇല്ലാത്ത പോലെ എന്തോരു ബാ ക്ക്‌ ങ്ങക്ക് സൈക്കിൾ ബാലൻസ് ഇണ്ടായ്നീ
ഒന്നുല്ലേനി
ഒന്നുല്ലാതെ അങ്ങനെ ആ ധൈര്യത്തിൽ അങ്ങോട്ട് പോയില്ലേ പെട്ടെന്ന് റോട്ട് മകൊക്കെ എറക്കിയെര്ക്കു ങ്ങള്
ഓ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപോത്തിനും എറക്കി ഞാൻ ഇതേപോലെ പേടി ഏര്ന്ന് ഞാൻ ഇങ്ങനെ ന്റെ പിയപ്പൾനോട് പറയും ൻക്ക് പേടിയാണ് വേറെ വണ്ടി വര്ണെ പേടിയാ പേടിയാ പർ പ്പം ആ പേടിയാണ്ട് മാറെലാണ് എന്നും ഒരാളും ഇങ്ങനെ പേടി മാറ്റാൻ അൻക്ക് നിന്നെരൂല റിയും പേ
ആ പേടിച് നിന്നിട്ട് അങ്ങനെ കൊറെ ആൾക്കാര് അങ്ങനെ പഠിച്ചിട്ടും പേടിയോണ്ട് റോട്ട്മക് എറക്കുന്നില്ലല്ലോ ഇൻക്കും അങ്ങനെനെ ഇൻക്ക് ന്നിട്ട് ഇരുന്നാലോ അവിടെ ങ്ങട്ട് ഒറക്കൂല എന്താ അറീല ഈ രണ്ട് ചക്രായി കാർ ൻകി കാറ് ഡ്രൈവിംഗ് തോന്ന
ഞാൻ കാറില്ണ്ടായിനി ൻകി കാറിലുണ്ടായിനീ ന്നിട്ട് ഞാൻ കാർ ന്ന് എറങ്ങിയതാ
ആഹ് അഹ് ആ ആണോ അതെന്തേ അത് ആ എന്താ മുന്ന്ക്ക് എന്തത് ങ്ങക്ക് ബുദ്ധിമുട്ട് തോന്യേ എനിക് ന്നാല് അത് നാല് ചക് ക്ര ണ്ടായിട്ട എന്താറില്ല ൻക്ക് അതൊരു ധൈര്യള്ള പോലെനിക്ക് തോന്നട്ടൊ ഞാൻ ഇരുന്ട്ട് പട് ഇഷ്ടൊന്നുല്ല ഇന്റെ തോന്നല്
അതെന്താച്ചാല് ൻക്ക് ഫസ്റ്റ് ന്നെ ഓ ല് റോട്ട്ക്കാണ് എറക്കി തര്ണത് ഇതാവുമ്പോ നമക്ക് ഗ്രൗണ്ടിൽ വേറെ വണ്ടികളൊന്നുല്ല ഫസ്റ്റന്നെ അത് റോട്ടിക് തന്നിട്ട് അങ്ങാടികൾകൂടെ ആറ് കിലോമീറ്റർ നമ്മളെ കൈക്ക് തരും
ആഹ് ആഹ് ആ
അപ്പൊ ഒന്നും അറിയണ്ട അപ്പറത്തുണ്ടാവും പക്ഷെ നമ്മുക്ക് ഒന്നും അറിയാത്തോലെ കൈക്ക് തരുമ്പോല്ല ആ ഒരു പേടി ണ്ടല്ലോ അതില് പേടിച്ചതാ
ആ മറ്റേ പിന്നെ സ്കൂട്ടിയാമ്പോ നമ്മെ ബാക്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ അസ്സ് പഠിപ്പിച്ചെന്നാ
ങ്ങനെ
സ്കൂട്ടി അസ് പഠിപ്പിച്ചന്നതാണോ
അല്ലല്ല ഞാനിങ്ങനെ ഇവിടെ മോനുണ്ട് അസുംണ്ട് രണ്ടാളും കൂടിട്ടിങ്ങനെ
ആവീട്ടിലുണ്ടാവുമ്പോ പിന്നെ നമ്മളിങ്ങനെ എടുത്തു നോക്കുല്ലോ
മ്മ്
ആയിക്കോട്ടെ ആയിക്കോട്ടെ ന്നാ ശരി